ഹലൊ ആഹ് കേക്കാപറ്റ്ന്നുണ്ടൊ?
ആഹ് കേക്കാപറ്റ്ന്നുണ്ട്.
ആഹ് എന്താ ഉണ്ട് വിശേഷം?
ഓ വിശേഷഇങ്ങനെക്കങ് പോണ്
ആഹ്. ആഹരോകേ കഴിച്ചാ രാത്രി?
ആഹ് കഴിച് കഴിച്ച് ഇന്ന് കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോണായിരുന്നു ആഹ് ഇത് നേരത്തെ നേരത്തെ കഴിക്കും.
ഓഹ്.
പിന്നെ കൊറച്ച് പർച്ചേസിങൊക്കെണ്ടായിര്ന്ന് അപ്പതിനൊക്കെ പോയിട്ട് വന്ന് നല്ല ക്ഷീണിച്ചാ വന്നത്.
ഓ പെരുന്നാള് പ്രമാണിച്ച്തന്നെ
ആ ആ എല്ലാംഉണ്ട് എല്ലാം ഉണ്ട് പ്രായ ന്നാള് പ്രമാണിച്ചൂണ്ട് സ്കൂള്തൊറക്കേണ്ടത്ണ്ട് എല്ലാം ഉണ്ട് കല്യാണങ്ങളുണ്ട്
ഓ ഇനിയിപ്പ സ്കൂള്തൊറപ്പ് കല്യാണം പെരുന്നാളെല്ലാനിയൊപ്പല്ലേ
ഒരുമിച്ചാണ് ഓ ന്തെ ചെയ്യാം നല്ല ക്ഷീണം ക ഉണ്ട് എന്ന് വെച്ചാ സാധനത്തിന്റെ വില വിലക്കയ ത്തിന്റെ ക്ഷീണവുണ്ട് പോയതിന്റെ ക്ഷീണവുണ്ട്.
ആഹ് ഇപ്പഴ് സാധനങ്ങളൊക്കെ വാങ്ങാൻ നല്ല വില ത് തന്നെ വിലക്കയറ്റെന്നെ
ആ എല്ലാത്തിനും വെല എരട്ടിയായില്ലെ ഏതൊരു സാധനെട്ത്ത് നോക്കിയാലും നമ്മളിപ്പം ഇരുപത്തി ഇരുപത്തഞ്ച് രൂപക്ക് വാങ്ങിചൊട്ത്ത്ന്ന് അരി അമ്പ ത് രൂപയായി അഹ് മ പച്ചക്കറിക്കൊക്കെയാണെങ്കി ഡെയിലി ഡെയിലിയാണ് വെല കൂട്ന്നത് ഇന്ന് ചെന്ന് ചോദിക്ക്മ്പോ ഉള്ള വിലയല്ല നാളാ അവര് ഡെയിലി കൂട്ടിക്കൊണ്ടിരിക്കാണ് അത് പലചരക്ക് സാധനങ്ങളായാലും അങ്ങനെ തന്നാ. എന്ത് സാധനങ്ങളായാലും ഇങ്ങനെ ഡെയിലി വില കൂട്ടിക്കൊണ്ടിരിക്ക. മറ്റേത് അഞ്ഞൂറ് രൂപയൊക്കെ കൊണ്ടുപോയാ നമക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാർന്ന് ഇപ്പൊ എന്തെങ്കിലും രണ്ടഐറ്റം എട്ക്കുമ്പോ തന്നെ തീർന്ന് അഞ്ഞൂറ് രൂപ
ആഹ് പൈസേം ഇല്ല സാധനവ് ല്ല ഇപ്പ അഞ്ഞൂറപ്യകൊണ്ട് പോയാൽ
സാധനവും ഇല്ല, ആഹ് ഇവ്ടെ മാമിയൊക്കെ പറയുന്നത് കേൾക്ക അമ്പത് രൂപയ്ക്ക് പണ്ട് അമ്പത് രൂപയോ ഇരുപത്തഞ്ച് പൈസയോ എത്രയോണ്ടെ കൊടുക്കുമ്പോഴത്തേനും പണ്ട് ഒരാഴ്ചത്തേക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം കിട്ടുമായിരുന്നുന്ന്. കേൾക്കുമ്പോ നമ്മക്ക് വല്ല്യ അത്ഭുതമായിട്ടാണ് തോന്നുന്നത്.
ആഹ്, അത് തന്നെ അവര് അമ്പത് രൂപ ക്കക്കെ മീൻ വാങ്ങിച്ച ഓര് ഇപ്പൊ അഞ്ചു ദിവസത്തെക്കൊക്കെ എന്ന് വെച്ചാൽ അത്രക്കെ പ പറയും.
ആഹ്, ആഹ് കൊട്ട കൊണ്ട് പോയ വാങ്ങല്. ച്ചോണ്ട് വരുന്നന്ന് അറിയോ ഇരുപത്തഞ്ചു പൈസക്കൊക്കെ കാ കാലണയെന്നോ അങ്ങനെ എന്താന്നൊക്കെ പറയുന്ന കേൾക്കാം. ഇപ്പം നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചപ്പോ എന്താ നൂറ് രൂപയ്ക്ക് എത്ര നാ എട്ടെണ്ണം ഏഴെണ്ണം അങ്ങനെ ക്കെ മീൻ കിട്ടുന്നത്.
ആ അത് തന്നെ ചെറിയ മീന്ങ്ങള് ചാള പോലത്തെ പക്ഷെ മറ്റേ വല്ല്യ കൊറച്ചൂടെ വല്ല്യ മീൻ മേ ടിക്കാണെങ്കിൽ മത്തി രൂപയെങ്കിലും കൊടുക്കണം
ആഹ്, എല്ലാം എല്ലാ സാധനത്തിനും വില പാലിന് തന്നെ ആയാലും മ മറ്റ റ്റേത് ഇരുപത്തഞ്ച് രൂപ ഉള്ളായിരുന്നു പാലിന് ഇപ്പ മുപ്പത് രൂപ.
ആഹ്, അത് തന്നെ പാലിന് വില കൂടി, പക്ഷെ വരുമാനം മാത്രം കൂടുന്നില്ല, സാ
കൂടുന്നില്ല ആഹ്
ഇതിപ്പം ഒരു സാധാരണ ക്കാരന് ഒര് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കയാ അവർക്ക് കിട്ടുന്ന ഒരു ദിവസം കിട്ടു ട്ടുന്ന വരുമാനം അവര് നേരം വെളുത്ത് എന്തോന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം വരെഅ ത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തുവാ കി ട്ടുന്നത് തൊള്ളായിരം ആയിരം രൂപയൊക്കെ കൊണ്ടുവന്ന ഒന്നിനുമില്ല. പ്രത്യേകിച്ച് ഈ വാടകയൊക്കെ കൊടുത്ത് ജീവിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരം ബുദ്ധിമുട്ടായിരിക്കും.
ആഹ്, അതന്നെ മിഡിൽ ക്ലാസും ഭയ പാടാണ് ജീവിക്കാൻ, എന്ന് വെച്ച് അവർക്ക് ആരും കൊടുക്കാൻ ഇല്ലല്ലോ.
ആഹ്, മിഡിൽ ക്ലാസ്സിനാടോ പാട് കാരണംഎന്ന് വച്ചാൽ ഓഹ് ഈ പണക്കാർക്ക് ഒന്നും വേണ്ട ആരുടെ കയ്യിൽന്ന് ഒന്നും വേണ്ട ഈ പാവപ്പെട്ടവർക്ക് എല്ലാരും കൊടുക്കും. ശരിക്കും മിഡിൽ ക്ലാസ്സ് തന്നെയാണ് ഒന്നും ഇല്ലാത്തത് ആഹ്.
ആഹ്, ആരു ഒന്നും
നമ്മളെ നമ്മളെപ്പോലുള്ളവരാണ് ഏ റ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. എന്താന്ന് പോലും ആരും ഒന്നും ചോദിക്കത്തത് പോലും ഇല്ല. ല്ല എന്ത് ചെയ്യാന, വരുമാനം ഇങ്ങനെ ഇങ്ങനെ ആയി പോയാ അല്ലെങ്കിൽ വരുമാനം നമുക്ക് കൂടണം ഇത് വരുമാനവും കൂടുന്നില്ല വിലയും കൂടി
വില അങ്ങനെ കയറി, കയറി
ആഹ് അല്ലെ പിന്നെ വില കൊറക്കി. വില കുറച്ച്ട്ട് ഇതാക്ക് അതും വിലയും കുറക്കത്തത്തില്ല.
ആഹ്, പക്ഷെ ഇനി കൂടിയ വില കുറയോന്ന് അറിയൂല. കാരണം യുദ്ധം നടക്കണേ കൊണ്ടാണ് ഇപ്പോയിത്രീം വില കയറാൻ കാരണം.
അല്ല യുദ്ധം നടക്കുന്നുന്ന് പറയുന്നത് എവിടാണ് യുദ്ധം നടക്കുന്നത് പക്ഷെ നമ്മളെ ഈ പലചരക്ക് സാധനങ്ങളൊക്കെ വരുന്നത് യുദ്ധം നടക്കുന്ന ഭാഗത്തൊന്നുല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ സാധനങ്ങള് വരുന്നത്. പിന്നെ എന്തുകൊണ്ടാ ഇത്രയും വില?
പറയുന്നത് ആ ആ
കേറുന്നത് അവർക്ക് കച്ചവടത്തിൽ ലാഭം പക്ഷെ നമ്മക്ക് വാങ്ങാതിരിക്കാൻ പറ്റുവോ
പറ്റത്തില്ല ഇതെല്ലാം നിത്യ ഉപയോഗ സാധനങ്ങളായത്. കൊണ്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്ക, അത്പോട്ടെ നമ്മള് ഈ ഉപയോഗിക്കുന്ന.